ആഹ
കേൾക്കുന്നില്ലേ
ആഹ കേക്കണില്ലയാ
ആഹ് ഇപ്പൊ കേക്കാം
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ ഇ ന്തറിയമോ മോളെ മോള ന്ന മോളോണോന്നോന്നു നോക്കാൻ പോയി പോയതാ ഏ
അതെയാ
ആ കാരണം ഞാൻ വേറെ വേറെ റൂമിലല്ലേ അപ്പൊ ജസ്റ്റ് ഒന്നും പോയിക്കിട്ട് വന്നില്ലെങ്ക ശരിയാവില്ല സമാധാനം കിട്ടൂല ഞാൻ പറഞ്ഞ എന്താറ ഓൺലൈന് വർക്ക് ഇങ്ങള് ഓൺലൈൻ വർക്ക് ചെയ്യണണ്ടാ
ആഹ് ഞാനും ഓൺലൈൻ വർക്കില്ല തന്ന ഉള്ളത് ഒന്ന
അതന്നെ
ഉം പിന്നെ പിന്നെ സേവ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്പനില് വർക്കെയ്യുന്നുണ്ട്
ഓ ഓ ഓ അവിടെന്താണ് വർച്ച്
അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്
ഓ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല അത് എത്ര പൈസയിടാ
അതില് ഏത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആദ്യം
ആ ഓ ഓ ന്നിട്ട് അങ്ങന ആയിരത്തി ഇരുന്നൂറ് രൂപ മ്പുട്ട നമുക്ക് എന്താ കിട്ടാ
നമ്മക്ക് പിന്നെ അത് ഓട്ടോ പോള നുസരിച്ചിട്ട് ഓട്ടോ പുൾ അനുസരിച്ചിട്ട് പിന്നെ ആദ്യം ആയിരം കിട്ടുന്നേ പിന്നെ രണ്ടാമത് മൂവായിരം മൂന്നാമത് പിന്നെ ഇത് ഇരുപത്തി നാലായിരം പിന്നെ ഞമ്മളെ നമ്മുടെ ആദ്യത്തേത് കിട്ടി രണ്ടാമത്തത് വരാനായി
ആണോ ഇതെങ്ങനവെച്ചാ ഇവിട നമക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുല്ല
ഉം
ഇവിടെ നമക്ക് ആമസോൺ മിൻഡ്ര പോലത്തെ ഇതില് പർച്ചേസ് അതില് അതിനെ കുറിച്ച് അറിയുന്നവരാണ് ഇതില് വരുന്നേ അപ്പൊ ആ ആപ്പില് നമ്മള് എന്താ പറയാ ആപ്പില് നമുക്ക് ഇങ്ങോട്ട് വരുന്ന അപ്പ് നിങ്ങളെന്നോട് ചോയിക്കേണ് ഇതെന്താണ് ഈ ആപ്പ് ഇത് എന്താ ഇതില് എന്തൊക്കെയാണ് പ്പ സംഭവോന്നൊക്ക പറയുമ്പോ ഞാൻ അയില് പരിചയപ്പെടുത്തിതര്യാന്നള്ള എന്റെ ഡ്യൂട്ടി ഉള്ളു ഏ ദിങ്ങനേണ് പർച്ചേസിംഗ് പടിതില് കോസ്മെറ്റിക്കും ഡ്രസ്സ് ഐറ്റംസൊക്കെ അതിൽള്ളത് പിന്നെ ഇതിൽ ഫസ്റ്റ് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസെയ്യുന്നവർക്ക് ലക്കിഡ്രോ ആയിരത്തി അഞ്ഞൂറിന്റൊ ക്കൊരു ഫ്രീ വൗച്ചറും കാര്യങ്ങളൊക്ക ഉണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് കേറി പർച്ചേസ് ചെയ്ത് നോക്കാ ഇതില് ആയ്ച്ചേല് വീക്കില് റെക്കി ഡ്രോ കാര്യങ്ങളൊക്ക ഇണ്ട് എന്ന് പറയുമ്പോ സ്വാഭാവിട്ട് നിങ്ങത് നോക്കുവല്ലോ അങ്ങനെ ആ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്ത എന്നിട്ട് ങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ ഡിസംസറ് റ്റിന്റെരെസ്റ്റ്‌ ഇങ്ങനാ കേറിനോക്കി എല്ലാം കഴിഞ്ഞ് ഇപ്പന്റെ സംസാരം കേട്ടിട്ട് ഇന്റെരെസ്റ്റാവണ്ട ഇങ്ങള് വെറുതെ ആപ്പ് കേറി നോക്കി അക്കാര് സാധനങ്ങളൊക്കെ ഇഷ്ടായെങ്കില് ഇങ്ങളന്നെ പർച്ചേസ് ചെയ്യുമല്ലോ പർച്ചേസ് ചെയ്യാണെങ്കില് എനിക്ക് അതിന്റെ ടെൻ പെർസെൻടേജ് എനിക്ക് കിട്ടും പ്ലസ് എനിക്ക് ഈ ബേസിക്സ് ന്നറിന്ന് പറയുന്നേ എട്ടായിരം മാസത്തിലതും കിട്ടും
ഉം ഉം
അങ്ങനത്തൊരു വർക്കാണ് ഇനി ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുല്ല കാരണം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതൊക്കെ പേടിയാണ് ഓൺലൈനിലും കുറെ നമ്മളങ്ങനെ തട്ടിപ്പും കാര്യങ്ങളൊക്ക ഇപ്പ കേക്കണിണ്ട് ഞാൻ തന്ന ഒന്നുരണ്ടെണ്ണത്തിന് പോയി പെട്ടും ചെയ്ത്
അതെയാ അതെ അതെ അതെന്തിലും വിട്ടത്
ഇതിപ്പങ്ങള് പറഞ്ഞപോലത്തൊരു സംഭവത്തിന് ഞാൻ പെട്ടിക്കണ് അതായത് ഞാന് അതില് ടെലിഗ്രാമു വഴിയാണ് അവർക്ക് മെസ്സേജ് അയച്ചിരുന്നത് എട്ടിമ്മള ആദ്യോരു ആയിരുപ്യാ കൊടുത്ത അപ്പ നമുക്ക് രണ്ടായിരുപ്യാ ഇങ്ങട്ട് തരും ഏ പിന്നെ രണ്ടായിരത്തി സം ത്തിങ്ങന്തോകൊടുക്കുമ്പം നമക്ക് നാലാരുപ്യാ ഇങ്ങട്ട് കി കിട്ടും അങ്ങനെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഈ എന്നോടവര് പറഞ്ഞ് ഇങ്ങൾക്ക് കുറച്ചും കൂടി ക്യാഷ് അടക്കാണ്ട് രണ്ടായിരുപ്യയും കൂടെ അടച്ചു തരണം എന്നിട്ട് രണ്ടായിരുപ്യാ അടച്ചു കൊടുത്ത് പിന്നെ അയിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല എന്നിട്ട് അവര് ആ രണ്ടായിരം രണ്ടായിരുപ്യാ കൊടുത്തയിഞ്ഞാല് സ്ക്രീന്ഷോട്ട്പോലരു അവരിക്ക് എത്തിയിട്ടില്ലാന്ന് നമ്മളെ അക്കൗണ്ടിന്ന് ഇവിടെ ക്യാഷ് പോയിക്കണ് ഓല് പറഞ്ഞത് ഓല്ക് കി കിട്ടിയിട്ടില്ലന്ന് അങ്ങനെ ഞാൻ കൊറെ ബാധിച്ച് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്ഓലിക്കന്ത്‌ എന്ത് ഒഓലിക്കൊരു പ്രശ്നുംല്ല അപ്പോ എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ച് കൊടുത്ത് അപ്പൊ ഓല് പറയാ ഇങ്ങോട്ട് വന്നട്ടില്ല ക്യാഷ് ഇങ്ങോട്ട് വന്നിട്ടില്ല ആ രണ്ടായിരറുപഅടക്കുകയാണങ്ക ഇനക്ക് അത്ര എനിത്ര പറഞ്ഞത് ഇതേപല വലിയരു എമൗണ്ട്ണ്ടന്നോ പറഞ്ഞ അത്ര കിട്ടും അപ്പ ൻ പറ ഞാൻപ്പൊ രണ്ടായിരം അടച്ചതാണ് പറഞ്ഞ അത് ഇങ്ങട്ട് വത്തിയിട്ടില്ല വീണ്ടും അടക്കാന് അങ്ങനെൊക്കെ പൊക്ക മനസ്സ്ത് തട്ടിപ്പാണെന്നല്ലോ അങ്ങനെ എ ഫ്രണ്ടിനോട്പറ്റി പറഞ്ഞ പോള് പറഞ്ഞേ ഞാനി ട്രാപ്പ് പെട്ടതാണ് മോള അവര് ആദ്യൊക്കെ നമുക്ക് പൈസ ഇങ്ങനെ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് തരും പിന്നെ വലിയ എമൗണ്ട് ഇവര് നമ്മക്ക് തരൂല നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് പിന്നെ അവര് അങ്ങട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞഞ് ഇനെ കൊറെേ ചീത്തൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പറ്റിക്ക പെട്ടു എന്റെ ഒരു രണ്ടായിര തീ സംത്തി ങ്ങ് ആദ്യം കൊടുത്ത് പിന്നെ രണ്ടായിരം കൂടെ വാണം ന്നറിഞ്ഞിട്ടാ കൊടുത്തത് ആ അയ് ന് ഷംഇൻ ഭയങ്കര പേടിയായ് പിന്നെരു വേറെ മ്മള് മുവാ മ്മ ക്ക് മാസ് ത്തെ സ്റ്റാറ്റസ് വെക്ക് കിട്ട അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ അയ് ല് കേ റി ഈ രണ്ട്രണ്ണത്തി കേറീന്റെ ഷം പിന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഞ്ഞി ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിക്കൂലാ ന്ന് കാരണം പിന്നെ പ്പെ മ്മള് ക്ക് കി ട്ട്ണ ഈ പൈസ ഇങ അല്ലറ ചില്ലറ പോക്കറ്റ് മണി യ് ക്കാരം അ മ്മളെ അട് ത്തുള്ളത് അതിപ്പോ മ്മള് അങ്ങനെ കൊണ്ടോയി കൊടുത്താല് അതും പ്രശ്നാ ണ്
ആ അത് പ്രശ്നാ
ആഹ അപ്പൊ പിന്നെ അ മ്മളെ അടുത്തൊന്നും സേവിങ് സും ഉണ്ടാവൂല അപ്പൊ പിന്നെ എൻ ക്ക് പേടിയായ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വാ ണ്ടാ ഒന്നും വാ ണ്ടാ ഇത്പ്പം ഇങ്ങനെ
അതെയാ ആ
ഇപ്പോ അടുത്ത മാസം വർക്ക് തുടങ്ങുന്നർ ഞ്ഞി ട്ടു ണ്ട് കിട്ടുമ്പോളാണ് നമുക്കൊരു സമാധാന ആവുള്ളൂ പറയാൻ പറ്റോ ന്നോയിച്ചു കിട്ടിക്ക് ണ് ന്ന് ങ്കുട്ടു പറയാൻ പറ്റുള്ളു..... അങ്ങനെരു സംഭവമാണ്.
ആഹ് ആഹ് ആഹ് ഉം.
നിങ്ങളിപ്പോ അതിൽ എത്രയാ - കേറിട്ട്
അതില് മൂന്ന് മാസായി-
മൂന്ന് മാസ ആയില്ല അ മൂന്ന് മാസ് നാലായിരുർപ്യെ കിട്ടിട്ടൊള്ളു
ആ അത്രേ കിട്ടിട്ടേ രണ്ടാമത്തെ ഓട്ടോപ്പള് വരാനായിരിക്കുന്നു
ഉം ആഹ് അതെങ്ങനെ എന്നാ റ്റേന്നക്കണ്ടാ
ഏഹ്
എന്നാ വരാ ന്നൊക്കണ്ടാ
എന്നാ വരാന്നറിയില്ല അത് ഫുൾ ഓട്ടപ്പുൾ ഫുള്ളായിട്ടായിട്ട് അയിൽ കാണിക്ണ്ണ്ട് അപ്പൊ വരത്ര എന്നെ ചങ്ങാതിക്ക് കിട്ടിരുന്നു.
ആഹ്
അവളൊറപ്പ് പർ ആഹ് അവക്ക് രണ്ടാമ ത്തത് ആഹ് മൂ മൂവായിരം കിട്ടി ഒന്നാമത്തത് ആയിരം കിട്ടി. ടോട്ടല് നാലായിരം കിട്ടിയൊള്ളു.
അ അയിന് നാലായിര്ന് പോണത്ര കൊടുത്തത്ര?
ആ ആയിരത്തി ഇരുന്നൂറന്നെ കൊടുക്കേണ്ടത്.
ആയിരത്തി ഇരുന്നൂറിന് ഇപ്പൊ ആകെ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് കൊടുത്താ മതിയാ.
ആയിരത്തി ഇരുന്നൂറ് കൊടുത്താ മതിയോ
പിന്നെ ഇങ്ങനെ കേർ
ആഹ് അങ്ങനെ കേറല
ആഹാ അതൊരു മാസ അ അയിനെന്തെങ്കിലും വേറെന്തെങ്കിലും നമ്മള് ചെയ്തൊടുക്കണ്ടണ്ടാ?
ചെയ്തൊന്നും കൊടുക്കണ്ടാ നമ് ഏ അങ്ങനെ ഇട്ട് കേറിയ അത് പറ്റ് പൈസ ട്ട് കയറിയാല് ഓ അനുസരിച്ചി്ട്ട് ക്യാഷ് അതായില
അതായത് ഞമ്മളൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിന്നോ
ആഹ് അതെ അത് ഞമ്മുക്ക് കേറിയാലേ മനസ്സിലാവും അതില് പിന്നെ നിങ്ങൾ കൂടുതല് നിനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എറെ ചങ്ങാതിയോട് പറയാം അവ അവഓള് കൂടുതല് വിശദീകരിച്ചി തരുന്നെങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേറിക്കാം നല്ലതാണ്
ആഹ് ക്യാഷ ആണ ഒരു പ്രശ്ന ഉള്ളത്
ആഹ് കേഷ് അടുക്കണം
ആയിര് ത്തി ഇരുന്നൂറു ആണ് ബെ
ആയിരത്തി ഇരുന്നൂറാണ്
അത് ഒറ്റടിക്കെ ന്നെ അടക്കും വാ ണ ല്ലേ?
ആ ഒ റ്റടിക്ക് മ ട് ക്കണം
ഏതാലും ഇ ങ്ങള് ഇ ങ്ങളെ ഫ്രണ്ടിന്റെ നമ്പ നമ്പ്ര ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ് ചെയ്തിടോ ണ്ടേ
ആവ് ആ ചെയ് തെ രാം
അപ്പൊ പിന്നെ ചോയ് ച്ച ളാ അറിഞ്ഞിരിക്കാ ല്ലോ പിന്നെ പെ പൈസ ഉണ്ടാവുമ്പൊ ചെയ്യാലോ ന്നാലും അറിഞ്ഞി ട്ട് എങ്ങനെക്കെയാണ് ഇതാന്നുള്ളതെ ഇന്നറിഞ്ഞേല് ഡീറ്റെയില്സൊക്കെന്ന് അറിഞ്ഞാല് ഒരു സമാധാനാണ് പറ്ഞ്ഞേക്കേനി കാരണം ഇതിന് മുന്നൊ ക്കെ ഞാനിങ്ങനെ പെട്ടോണ്ട് ചൂടുവെള്ളത്തില് ചാടിയപൂച്ച പച്ചെള്ളം കണ്ടാലും ഒരി
യിത് ഇതൊരു പ്രശ്നായില്ല ഉം ഇത് അവള് എന്തെ വ്യക്തായിട്ട് നീന്തും പറഞ്ഞേരൊ
ഇതാക്കൊരു ആയിരത്തി ഇരുന്നൂറ് മാ ത്രമ്മള് ഇൻവെസ്റ്റെയ്താ മ
ആ ആയിരത്തി നൂറ്റി എമ്പത് ആ ആ ആയിരത്തി നൂറ്റി എമ്പത്
ആയി ത്തി ഒരുന്നൂറ്റി എമ്പത് അല്ല അയില് ആക അത് മാത്രേ ഇൻവെസ് പിന്നെ നമ്മളൊന്നും ചെയ്യേ വാണ്ട
ആ പിന്നെന്ന് ചെയ്യണ്ട ഉം പിന്നെ നമ്മളെ താഴെ ആരെങ്കിലും വന്നാലില്ലേ നമ്മളെ താഴെ ഞാ ഞമ്മളെ ഒരാളെ ചേർത്തി കഴിഞ്ഞാല് അവർക്ക് പിന്നെ മൂ അവർക്ക് മൂന്നാമ ഏ ഓട്ടക്കുള്ളിൽ ഇരുപത്തിനാലായിരം വരുമ്പോ അത് നമ്മക്ക് അപ്പയതില് പന്ത്രണ്ടായിരം നമ്മക്കും കിട്ടും
അതായത് തായെ ഒരാള് കൊടുന്നാല് മ തിയൊ രണ്ടാള് കൊണ്ടര്ണോ
ങ്ങനെ ആര് കൊണ്ടുവരണൊന്ന് നി നിർബന്ധന്നുല്ല കൊണ്ട് വ ന്നാലും അങ്ങനെ എങ്ങനേ ക്ക ഉം അങ്ങനെണ്ടാവും പിന്നെ പിന്നെ കൊണ്ടുവന്ന ഇത് അമൗണ്ട് പൈസ വേറെന്നെ വരും നമുക്ക് അങ്ങനെയൊക്കെയാണ് ഇണ്ടായത് അതെ ആഹ് ഇത് നല്ല ആഹ് നല്ലൊരു കമ്പനിന്ന് തോന്നണ് നല്ലൊരു വിശ്വ വിശ്വസിച്ചു കയറാം എന്ന് ഗവർ
നിങ്ങള്പ്പോ മൂന്ന് മാസായില്ലേത്
ആഹ് മൂന്ന് മാസമായി
ഉം ന്നാങ്ങള് എന്തായാലും ഇനിക്കെ നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്യാണ്ടി ഒന്ന് അന്വേഷിച്ച് ഇടാല്ലോ എന്തായാലുംപ്പന്റെടുത്ത് റൊക്കം ക്യാഷ് ഇപ്പ പൈ ട്ട് ല്ല എന്നാലും നമുക്ക് ഇണ്ടാവുമ്പോ ചേരന്റെങ്ങനത്തെ പറ്റിന്ന് അറിഞ്ഞിരിക്കണല്ലോ ട്ടൊ നമ്പറൊക്കെ ഏതായാലും വാട്സപ്പെയ്യൂലെ മറക്കല്ലേ ഇന്നെന്നെ വാട്സപ്പ് ചെയ്യേ
ആഹ് ഓക്കെ ഓക്കെ നിങ്ങൊരു ഹായ് ഇട്ടാമതി
ആഹ് ഞാൻ ഇപ്പ തന്നെ ഒരു ഹായ് വിട്ടാലോ എന്നാലോ കട്ട് ആക്കിട്ടേ
ആഹ് ആഹ് എന്നാ ശരി
എന്നാ വെക്കട്ടെ
ശരി